ഹലോ എന്തൊക്കെണ്ട് വർത്താനം
സുഖായിരിക്കുന്നു കൊഴപ്പൊന്നുല്ല അവടെയോ
ആ ഇവിടെയും കൊഴപ്പൊന്നല്ല അടിപൊളിയായിട്ട് പോവ്ണ്ട് പിന്നെ എന്താണ് ഇപ്പൊ അടുത്ത് ഇപ്പൊ എന്തെലും പരിപാടൊക്കെണ്ടായിരുന്നോ
കല്യാണങ്ങള് ണ്ടായിര്ന്നു
അതെ ല്ലേ ഓക്കേ ഓക്കേ ആ പിന്നെ അവിടെ എന്തരുന്നു സദ്യ എന്തരുന്നു ബിരിയാണിരുന്നോ അതോ ഇ നമ്മുടെ സദ്യ ഏതായിരുന്നു
സദ്യ രണ്ട് മൂ രണ്ട് സ്ഥലങ്ങളില് സദ്യായിരുന്നു ഒരടത്ത് ബിരിയാണി
ക്കെ ഞങ്ങ ഈ പറഞ്ഞമാരി ഈ സദ്യനാട്ടും ഭയങ്കര താല്പര്യ ഈ ബിരിയാണി തിന്ന് തിന്ന് മട്ത്ത്ട്ടുണ്ടാവും ഈ സദ്യ ഈ സ ആ നിങ്ങളീ സദ്യന്ന് പറഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടം സംഭവം കയ്ഞാല് നമ്മുടെ ഈ അടപ്രദമല്ലെ പായസം ണ്ടല്ലോ അത് ഭയ ഭയങ്കരണ്ട്രസ്റ്റ നിങ്ങള്ണ്ടാ ക്കിയത് മാത്രേ ൻക്ക് ഇത്ര ടേസ്റ്റായിട്ട് കഴിച്ചിട്ടുള്ളൂ എന്റെ ജീവിതത്തി ത്തില് അയ്ന്റെ സ്പെഷ്യലിസ്റ്റ് ഏതാ അയ്ന്റെത് എന്താണ്
അതിനിപ്പ തെല്ലാർക്കും ണ്ടാക്കാലോ അതിന് മിക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ
അത് അങ്ങനെയല്ലേ അയ്ന് മിക്സും കാര്യങ്ങളൊക്കെ കിട്ടിണ്ട് കറക്റ്റെന്നേണ് പറഞ്ഞത് പക്ഷെ അതെല്ല വിടെ ഇത് ഇത് അയ്ന്റൊരു ടേസ്റ്റ് ഇപ്പൊ ഞങ്ങളെ ത്ര മിക്സ് ഇട്ട് ണ്ടാക്കിയാലും ആ ഒരു ഒരു രുചിയൊന്ന്ത്ത്ണില്ല അതിന്റെ രഹസ്യം എന്താക്ക്റിയില്ല
അതെന്താ നിക്കുറിയില്ല
അല്ലെ ഞാന് എറെ ആ അതെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ട ട്ട്ക്ക് തേമാതിരി അവളെ എന്താ പറയാ ബർത്ത്ഡേ പ്രോഗ്രാമിന് പോയിന്നേ അപ്പൊ അവര് ഭയങ്കരായിട്ട് ഈ ഞാൻ കാര്യായിട്ട് പറഞ്ഞ ട്ടോ പായസംകൊറെ ണ്ടായിക്കോണ്ട് പറഞ്ഞിട്ട പോയിക്കണന്നെ എത്ര ക്ലാസ കുടിച്ചിരുന്നത് ഇൻക്ക് അൺലിമിറ്റഡ് കയ്ഞ് ഒരു മൂന്നാലഞ്ച് ക്ലാസ് എന്തായാലും ഞാൻ കയ്ച്ച്ക്ക്ണ് ആ സാധനൊക്കെ ഞാൻ കുടിച്ച്ട്ട്ണ്ട് കൂട്ടുകാരൻ പറഞ് ന്നോട് നിങ്ങ ഈ എന്ത് അൻക്ക് തല കറങ് ഇത്രയും കുടിച്ചിട്ടുണ്ട് ആ അതെ അതെ അങ്ങനെ പറഞ്ഞിന്ന പെ നമ്മുക്ക് ഞാൻ ഇപ്പോ റോഡ് സൈഡന്നൊക്കെ കണ്ടാലും ഞാന് ഞങ്ങൾ ടീം സര് ഉണ്ടാക്കണുണ്ട് പക്ഷെ അത്ര അങ്ങോട്ട്ക്ക് പറ്റില്ല പറ്റില്ല ആ ടീംസ് അല്ല ചേച്ചിയ കുറെ ആൾ ആൾക്കനെ ഉണ്ടാക്ക എസ്പീരിയൻസൽ ആൾക്കാർണ്ടാക്കുമ്പോ അതിന്റെറെ രുചി കറക് ആായിട്ട് കിട്ടണൂ പക്ക തോന്നിയിട്ടുള്ളത്
ഞങ്ങള ഇപ്പ സദ്യ ഉ ഞങ്ങളിപ്പോ സദ്യക്കൊന്നും അങ്ങനെ ഇണ്ടാക്കാറില്ല കാരണം ഇപ്പൊ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോ നമുക്ക് ആ പായസം ഉണ്ടാക്കാൻ ചിലപ്പോ സമയം കിട്ടിട്ടില്ല അപ്പൊ ഞങ്ങള അടുത്ത് തന്നെ ഇവിടെ കാറ്ററിങ് സർവീസ് ഉണ്ട് അപ്പൊ പാലട അടിപൊളി പാലട അവരുടെ നാലല്ദേശം കാറ്ററിങ് അവരുടെ നല്ല പായസാ ഒരുവിധം എത്രയോ ഓർഡറുകൾ അവർക്ക് കിട്ടുന്നന്ന്റിയ സ്വന്തമായിട്ട് ഹോട്ടലും അതുപോലെ അങ്ങാടി പുറത്തെ എവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് അവിടുന്ന് ബാക്കിയുള്ളതൊക്കെ ഒെ നമ്മക്ക് തരും അതുപോലെ ഞങ്ങ ഇവിടെ വല്ല വിശേഷങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങ അവിടുന്ന് ഓർഡർ ചെയ്യും അപ്പൊ നല്ല ടേസ്റ്റ് ആണ അവരുടെ പൈസയും കുറവാണ്
അതെലെ പിന്നെ ഇത് പർഞ്ഞൈഞ്ഞാല് ഇവര് ഇത്. ഞങ്ങൾ ഞങ്ങളൾപ്പം ഞങ്ങൾ ടീം ണ്ടാക്കിൻ്റെ ഇത് പറഞ്ഞര ത് ഞങ്ങളെങ്ങനെ ശ്രമിച്ചാലും ഈ സാനം ടപ്പ് അടങ്ങട്ട് അയില് ങ്ങെനെ പൊന്തി കെടക്കൂലെ അങ്ങനെ ഊര് ഇങ്ങനെ മോളിൽങ്ങനെ നി നിക്കോലോ. അതെങ്ങനായാലും ആവണില്ല അത് അടീൽ അട അട അടി അടീലും ഉണ്ടാവും മോളിൽ പാലുണ്ടാവും ഇതിന്റെ ര ശെ എന്താന്ന് ഇതുവരെ ഇന്ക് മനസ്സിലായിട്ടില്ല. എത്രയും കാലം കുടിച്ചില്ല പറഞ്ഞു ഞാൻ നിങ്ങള് കുടിച്ചട്ട ഇപ്പ ഞങ്ങ കോളേജ് ഇതേമാരി ഓണപരിപാടിക്ക്. ഞങ്ങള് അടപ്രഥമനാണ്ടാക്കി എന്താ ടേസ്റ്റ് അത് ങ്ങളെ ടീംസ് തര്നെ ഒര് ഹ് ചെ ട്ടം ഏട്ടം വന്നിട്ട് ഒന്ന് രണ്ട് ആൾക്കാര് വന്നിട്ട് സെറ്റ് ആക്കി തന്ന എ ഇത്രറങ്ങാന്ന്റിയ ഞാനൊക്കെ കുടിച്ചിന് കണക്കില്ല്യ ബാക്കി വീട്ടുക്കും കൊട്ന്നീനു. അത്രയും സാധന ഉണ്ടാർന്നു ആഹ്. പിന്നെ അതേപോലെ ഈ സദ്യ ഉണ്ടാക്കുമ്പോ. മറ്റേ അയിലില്ലെ എത്ര ങ്ങളെത്ര ഐറ്റം ഈ മറ്റേ കറികളോ അങ്ങനെന്തോല്ലെ എത്ര കണ അങ്ങനൊരു കണ
ആ കടേന്ന്ള്ള ആ ആ അതിലവിൽ ണ്ടാവും പച്ചടി ഇണ്ടാവും, കിച്ചടി ഇണ്ടാവും, പിന്നെ ഒരൈറ്റ ഉപ്പേരി ണ്ടാവും. പുളിയിഞ്ചി, അച്ചാറ്, ഹ് പിന്നെ എന്താ സാമ്പാർ, മോര്. രസം. പിന്നെന്താ പിന്നെന്തൊക്കെ ആ മസാല കൂട്ടുണ്ടല്ലോ മറ്റേ മത്തനും. പയറും.
അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ ഇവിടെ എല്ലാ പ്രാവ്ശ്യ ഓണത്തിന് വിഷുന് അതുപോലെ ആരുടെങ്കിലും പെറന്നാള് വരുമ്പോ. പിന്നെ ഇതുപോലെ സേമിയം. സേമിയാണ് അധികം വെക്ക്യാറ് പാലാട അങ്ങനെ വെക്കാറില്ല.
അപ്പൊ ഇങ്ങള് പാലട പ്രേമി അല്ലാത്തൊണ്ടായിരിക്കും ഞങ്ങളവിടെ.
അതല്ല പാലട പ്രഥമേ ഇഷ്ട്ടല്ലാഞ്ഞ്ട്ടല്ല പ ക്ഷെ ഇവിടെ അടുത്ത് ആ കട ഉള്ളത് കൊണ്ട് ഇപ്പമ്മക്ക് ആഗ്രഹം തോന്നിയാലും പോയിവേ വ ക്കും. ക്ഷെ സേമിയ അങ്ങനെല്ലല്ലോ നമ്മള് വീട്ട് തന്നെ ണ്ടാക്കണം അതങ്ങനെ കിട്ടൂല.
അതെ അതെ അതെ അത് ശരിയാണ് താങ്കൾ പറഞ്ഞൽ ശരിന്നെണ് ഇതൊന്ന് അ പർഞ്ഞയിഞ്ഞാല് ഹ് പിന്നെ അതെപോലെ ഈ ശർക്കര, ചിപ്സ് പിന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോ ഇപ്പോ ഞങ്ങളെ ഓഫീസിലൊക്കെ ഇതെമാരി ഏഇപ്പൊ ഓണപരിവാടിക്കെ ഇണ്ടാക്കുമ്പോ ഈ ഭക്ഷണം കഴിക്കുമ്പോ. ഈ എല ഏതൊ ട്ക്ക് ചെരിച്ച് വെക്കണന്നൊക്കെണ്ടല്ലോ അത് അത് അതൊക്കെ ഒരു ഇതാണല്ലേ റു അയിന്റൊരു നെയമേക്കാര ല്ലെ. ഞമ്മള് ഭഷണം ഇഷ്ട്ടപെ
ചെലവര് അങ്ങനെയൊക്കെ നോക്കിയിടും. ആ അതൊക്കെ ഞങ്ങള് ഞാനോ ഞാൻ. നമ്മളീ മരിച്ച് മരി ചെന്ന വീട്ടിലോ അങ്ങനെ ന്തെങ്കിലും ഏ ഈ ഉം പതിനാറടിയന്തരം അവിടൊക്കെ പോയിട്ട് വരുമ്പോ. നമ്മളെന്തോ മേലയ്ക്ക് മടക്കണംന്ന് പറയും. അതുപോലെ എ കല്യാണത്തിനൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോ അത് ങ്ങട്ട് താഴത്തേക്ക് മടക്കണെന്ന് പറയും അങ്ങനൊക്കെ ചേലോര് പറയും നമ്മളതൊന്നും നോക്കില്ല നമ്മള് കഴിച്ച് കഴിഞ്ഞ ങ്ങ മേലക്കും മടക്കും അറിയാണ്ട് താഴത്തേക്കും മടക്കും.
അതിലൊന്നും വലിയ കാര്യല്ല്യ.
പിന്നെ ഞങ്ങള് റിഞ്ഞത് എന്താച്ചയിഞ്ഞാല് ഞങ്ങളെ ഓഫീസ്ൽ ത്തെ ഒര് എ ഉം ആളുണ്ട് മുപ്പര് പറഞ്ഞന്താച്ചയിഞ്ഞാൽ നമക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് വലതുവശത്ത്ക്ക് മടക്ക. നി സദ്യ ഇഷ്ടപ്പെട്ടില്ലെങ്കി അങ്ങനെ അങ്ങനെന്തൊരു റു അത് ആ ഓരോരുത്തര്ക്കു ഓരോ റൂളേക്കാരം ഷേ അത്. അത് അത് അത അങ്ങനാണോന്ന് നമുക്ക്റിയില്ല അപ്പൊ അതിനെ കുറിച്ച് ചോയിച്ച്ന്നു മാത്രം. ഏ പിന്നെ ആ ഈ പായസത്തിന്റെ കൂടെ തന്നെ വേറെ ശർക്കര പായസം ഉണ്ടല്ലോ അതോ അത് കുറച്ച് കൂ അത് കൂടുതൽ കുടി ക്കാൻ കഴിയൂല്ല. ഭയങ്കര കിക്ക് ആവണ ഒരു സംഭവാണ് അല്ലേ.
ഉം ഓവർ മധുരല്ലേ അത്.
അതെ തീർച്ചയായിട്ടും. ആ ഈ സാധനം അതെങ്ങനെ ഇ ണ്ടാക്കണെ? എന്തൊക്കെ സാധന ഇൻക്ലൂട അടങ്ങിയിട്ടുള്ളത്?
അത് ശർക്കരയും പിന്നെ ഈ പഴം അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള എന്തോ സംഭവാണ്. എനിക്ക് അത് ഇഷ്ടല്ലാത്തോണ്ട് ഞാൻ കഴിക്കാറില്ല. ഞാൻ ഈ പാലട അതുപോലെ സേമിയം പിന്നെ വേറൊരു പായസം കൂടി ഉണ്ടല്ലോ. പരിപ്പ് കഴിക്കില്ല. വേറെ ചെറുപയരു പായസല്ലേ.
അതെ അതെ ആ ഓക്കെ.
മറ്റേതൊക്കെ ഓവർ മധുരാ.
ആ ഈ മാമ്പയ പുളിശേരി ഈ മാമ്പയ പുളശ്ശേരിയൊക്കെ നമുക്ക് എല്ലാ ടൈമും ഉണ്ടാക്കാൻ പറ്റോ ഈ ഈ സദ്യ ഉണ്ടാക്കുന്ന ടൈം ഒക്കെ നമുക്ക് എവിടുന്ന മാ അതാ ഞാൻ ചോദിച്ചേ അത് ഈ എല്ലായിടത്തുന്ന് എല്ലാ ടൈമില് ഈ മാമ്പയം കിട്ടത്തില്ലല്ലോ അല്ലെ
ഇല്ല അതൊരു ചെറിയ ടൈപ്പ് മാങ്ങയല്ലേ. അത് നല്ല മധുര ആയിരിക്കുന്ന നല്ല സ്മെല്ലായിരിക്കും. നല്ല നല്ലതാ അത് കഴിക്കാൻ
അത് ഇതേമാതിരി അവിടുന്ന് കൊടുന്നിട്ട് ണ്ടന്ന് ബർത്ത്ഡേ പരിപാടിക്ക് പോയിട്ട് ഓ ഓൾടെ അമ്മേനോട് ഞാൻ പറഞ്ഞു അത് ഒരു കുപ്പീല് കൊടുത്തു വിടാൻ അവിടെ ഉണ്ടാക്കി വച്ചെണ്ടായിരുന്നു. അതോണ്ട് ഞാനിങ്ങട് പോന്നു. അത് അയങ്കര ടേസ്റ്റ് അല്ലേ. അത് ഫുഡ്ക്ക് നമുക്ക്
ഈ സമയത്തെ കിട്ടുള്ളൂ ഈ മാ ങ്ങെക്കെല്ലാ ടൈമിലും ഉണ്ടാവോ. അതൊക്കെ ഒരോ ടൈമില്
അതെ അതെ അതെ അതേപോലെ ഈ ഉപ്പേരിയാള് ഉപ്പേരിയാള് എത്രായി ഐറ്റംസുണ്ട് നിങ്ങളൊരു എത്ര പതിനാറ് ഇരുപത്തിര അങ്ങ എത്ര എത്ര കണക്കുണ്ടല്ലോ അതിന്
അത് മൊത്തത്തിലല്ലേ. അത് സദ്യക്ക് മൊത്തത്തില് എത്രായി എത്രയാ ഇരുപത് ഐറ്റോ ഇരുപതോ അങ്ങനെ എത്രയല്ലേ. ഉം ചെല അത് എത്രയും വലിയ ആൾക്കാരുടെ വലിയ ആൾക്കാരുടെ ക ല്യാണത്തിനേയുള്ളൂ പത്തിരുപത് കൂട്ടോം. സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൂള്ളൂ അല്ലാത്ത വരുടെയൊക്കെ കല്യാണത്തിന് ചെറുത് കൊറച്ച് കൊറച്ച് ഒക്കെ ഉണ്ടാവുള്ളു.
അതെ അതെ അതെ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ ക്ക്ന്ന് പറഞ്ഞാ പിന്നെ ആ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല ആകെ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു മന്തി ഇതുമ്മേ ഒതുങ്ങു
പക്ഷെ ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നു മന്തി അല്ല ബിരിയാണി പണ്ട് ണ്ടൊക്കെ പണ്ടൊക്കെ ഇപ്പൊ ആ ഇപ്പൊ മന്തി അതുപോലെ വേറെ ഒള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ. ഒക്കെ മിക്സ് ആക്കിയിട്ടും കൊടുക്കുന്നവരുണ്ട് ചിലരും മന്തി മാത്രം കൊടുക്കുന്നു
അതെ അതെ ബിരിയാണി മന്തി അല്ലെങ്കിൽ ബിരിയാണി സുർബയ്ന് ഇപ്പ അങ്ങനൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. അപ്പോ ഒന്നും ഇപ്പോ പണ്ടൊക്കെ ബിരിയാണീന്ന് പറഞ്ഞാ തന്നെ ഒരു ഇതായിരുന്നു. ഇപ്പൊ ബിരിയാണിയൊക്കെ മടുത്തട്ടുണ്ട്. കാരണം എല്ലാ പരിപാടിക്കും ഇപ്പൊ ബിരിയാണി തന്നെയാണ്. ഇപ്പൊ ഈ സദ്യ അതൊക്കെ കിട്ട പറഞ്ഞ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒരു ഒരു ഇഷ്
അതിനിപ്പെ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ബിരിയാണി ആണെങ്കി ങ്കിലും മന്തിയാണെങ്കിലും ഒക്കെ കിറ്റുകള് കിട്ടുന്നുണ്ട്. ഇപ്പ അതൊക്കെ വീട്ടില് ഇണ്ടാക്കണം ഇപ്പ സദ്യ കഴി കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മളതാ വേഗം പോകുന്നു ഒരു കടയില് അല്ലെങ്കിൽ ഫോണില് അത് ഉം വിളിച്ചു കൊണ്ട ണ്ട് അവര് വിളിച്ചറിയിച്ചുകഴിഞ്ഞാ അത് ഇവിടെ എത്തിക്കത്തില്ലേ. ഇപ്പ അങ്ങനൊക്കെ സജ്ജീകരണണ്ട്. കരണങ്ങളില്ലേ.
ഇപ്പ ഇപ്പൊ നമുക്ക് ഫുഡിനിപ്പെദപ്പോ ഫുഡ് വേണേന്നുണ്ടെങ്കി നമുക്കൊന്ന് വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞ സാനം വീട്ടിലക്കെത്തണേ ലെവലായിട്ടുണ്ട്. നിങ്ങള് പറഞ്ഞ ശരി തന്നെയാണ്. മറ്റേ അതേപോലെ ഫോ ഈ ഏ ഫാസ്റ്റ് ഫുഡ് ആണ് ഇപ്പോ കൂടുതലായിട്ട്ള്ളത് മറ്റേ ഈ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ട് രോഗങ്ങളും ഇഷ്ടംപോലെ ഉണ്ടേനും അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതില്ലെ അതിനെ കുറിച്ച്
അതെ അതെ അതെ ഇപ്പൊ വയർവേദന ഭക്ഷ ഭകഷണ ഇന്നലെ അതുപലെ ഇവി ഭക്ഷ ണ വിളിച്ചു പറഞ്ഞപ്പോഴേ അവർ ടുണെന്ന് അപ്പോഴത്തേെ അത് കഴിച്ചന്ന് രാവിലക്ക് വയറുവേദന ഛർദി ഒക്കെട്ട് ആശുപത്രിയിൽ പോയി ഗ്ലൂക്കോസ് കയറ്റി വന്നു അപ്പൊ ഭക്ഷണത്തിന്റെ എന്തോ പ്രശ്നന്നപ്പ പറഞ്ഞ ആശുപത്രിൽ പോയപ്പോ
അതെ അതെ അതന്നെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് ഒന്നാമത് ഈ ഈ ഫാസ്റ്റ് ഫുഡ് എല്ലാർക്കും ഇപ്പ എല്ലാരുംപ്പന്നെ മാക്സിമം ന നമ്മള് ശരീരംളകാതെ മാക്സിമം കിട്ടുന്ന ക്യാഷ് കൊടുത്താലും വേണ്ടില്ല നമ്മള് ഭക്ഷണം ഓർഡർ ചെയ്ത് വരുന്ന കൊണ്ട് വരുന്ന പ്രശ്നം തന്നെ പോയി കണ്ടുകൊണ്ടിരിക്കണുന്നത്
അതെ
തീർച്ചയായിട്ടും ഇപ്പ ഇങ്ങനെ പോവാവാണെന്നുണ്ടെങ്കിൽഈ ആളുകളുടെ ആയസ്സ ഒരുപാട് വെട്ടിക്കറി പിന്നെ ഹോസ്പിറ്റലുകൾക്ക ഇപ്പോ ഒരുപാട് സാധനം നല്ല വരുമാനുള്ള ടൈമാണ് കാര ഇപ്പ ഇപ്പഈ പനിന്റെ സീസണ ഒക്കെ ആകോണ്ട് പൊതുവേ ഇപ്പ ഹോസ്പിറ്റല ഒക്കെ ഫുള്ളാണ് എന്റെ കാ
ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ ആശുപത്രിയിൽ പോയ അപ്പൊ ഞങ്ങളുടെ തൊട്ട അടുത്ത ബെഡിൽ അതായ ഒരു ഡെങ്കിപ്പനി പിന്നെ പേടിയായി ആശുപത്രിയിൽ നിക്കാന തോന്നില്ല കു കുട്ടിയായിട്ടാ പോയത് പിന്നെ പേടി കുട്ടിക്ക് ഇനി വരോ നമ്മക്ക് വരുവോ പിന്നെ അവിടെള്ള സിസ്റ്റർമാർ പറഞ്ഞു ഇങ്ങനെ കൊതുകൊക്കെ വന്ന് കടിക്ക്പോ ശ്രദ്ധിക്കണം കേട്ടാ കുട്ടീനെ കൊണ്ടല്ലേ വന്നതൊക്കെ പറഞ്ഞപ്പോ നമ്മക്ക് ആകെ പേടിയായി പിന്നെ അവിടെ പോയി ടോക്കൻ എടുത്തപ്പോഴൊക്ക ഒക്ക പനി ജലദോഷം തലവേദന ഛർദി ഇതെന്നെ ഉള്ളു അസുഖം
അതെ ഇപ്പൊ ഹോസ്പിറ്റലിലക്കെ അതെ അതെ അതെ അതെ അതെ എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം സദ്യനെ കുറി പറയാണ ഒരുപാട് പറയാനുണ്ട് അപ്പൊ അതുകൊണ്ട് നമക്ക് പിന്നീട് അതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം കേട്ടോ
ആഹ് ങ്ങൾ ഒഴിവുണ്ടപ്പ വിളിക്കും
ആഹ ഓക്കെ ശരി
ആഹ ശരി
ചിൽ